ഹലോ.
കേൾക്കമോ?
ആഹ് കേക്കാം.
എന്തുണ്ട് വിശേഷം?
ആഹ് ഇവിടെ നല്ല സുഖം, അവിടോ?
ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, അവിടെ മഴയുണ്ടോ?
ആഹ് മഴ ഉണ്ടോന്ന് ചോയിച്ചാ രാവിലെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല.
ആഹ് ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ് ഞാൻ കഴിച്ചു ആഹ് എന്നിട്ട് ഇങ്ങനെ. വീട്ടിൽ ഇങ്ങനെ എല്ലാരോടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു, അവിടെ ഫുഡ് കഴിച്ചോ?
ആഹ് ഇവിടെ ഫുഡ് കഴിച്ചു, എന്താർന്നുക്കറി?
ഇവിടെ സാമ്പാറ്, അച്ചാറ്, പിന്നെ മുട്ട പൊരിച്ചത്, തോരൻ.
ഓഹ് ഇവിടെ ഉം. മീൻകറി, ഉണ്ടായിരുന്നു പപ്പടം വറുത്തത്. വൻപയർ ഒലത്തിയത്, അച്ചാറുണ്ടായിരുന്നു. പിന്നെ നിങ്ങള് സാമ്പാറൊക്കെ വയ്ക്കണ എങ്ങനെയാ വെറൈറ്റി ആണോ? ഉ
അങ്ങനെ അമ്മയാണ് വെക്കുന്നത്. അമ്മ ഇങ്ങനെ എന്താ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പീസ് കൊറെ ഉണ്ട്. അതില് ഇങ്ങനെ എന്തേലുമക്കെ രീതിൽ ഇങ്ങനെ വെക്കും അവടെ എങ്ങനെ സ്പെഷ്യൽ ആണോ?
ഇവിടെ നമ്മള്. പരിപ്പും, തക്കാളിയും കൂടി ആദ്യം ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ട്. പിന്നെ സെപ്പറേറ്റ് അതിൻ്റെ കൂടെ കഷ്ണങ്ങളിട്ട് വേവിക്കുകാണ് ചെയ്യുന്നത്. ഉ അന്നിട്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പു ഇട്ട് വേവിക്കും അത് കഴിഞ്ഞ് പിന്നെ പൊടികളെല്ലാം ചേർക്കുന്നത്.
മീൻക്കറി എങ്ങനെ അവിടെ വെക്കുന്നെ?
മീൻക്കറിയോ എന്തോ?
മീൻക്കറി പാല് ഒഴിക്കോ നിങ്ങള് മീൻ കറിയില്.
മീൻക്കറില് തേങ്ങ പാലൊഴിച്ചും വയ്ക്കും. അല്ലാതെ മുളകിട്ടും വെയ്ക്കും അവിടെ എങ്ങനെ വയ്ക്കുന്നേ അങ്ങനെ തന്നെയാണോ?
ആഹ് ഇവിടെ എടയ്ക്ക് പാലൊഴിക്കും പിന്നെ അല്ലെങ്കില്. അമ്മ സാധാ മറ്റേ പുളിയും മാങ്ങയൊക്കെ ഇട്ടു ഉണ്ടാക്കും. ല്ലേ അങ്ങനെ.
നിങ്ങക്ക് അവിടെ എന്ത്പുളി ചേർക്കുന്ന മാ മീൻക്കറിയില്.
മറ്റേ ആഹ് ഒരു സൈസ് പുളില്ലേ ഇങ്ങനെ. നീളത്തിലിങ്ങനെ വളഞ്ഞിരിക്കുന്ന ആഹ് കൊടംപുളി കൊടംപുളി.
കൊടംപുളിയുണ്ട്, വാളംപുളിയുണ്ട് മീൻക്കറില് ശരിക്കും കൊടംപുളിയാണ് ചേർക്കാറ്.
ആഹ് ആഹ് കൊടം
അവടെ അകൊടംപുളീന്ന് പറഞ്ഞാ കറത്തിരിക്കും
ആഹ് അതന്നെ അതന്നെ
ഉണ്ട പോൽത്തെ
ആഹ് അതന്നെ
അവടെ എങ്ങനെയാ അവടെ ഇവടെ മഴ പെയ്ത്ട്ട് ഇപ്പംമാറി
ഏഹ്
അവടെ ഈനിങ്ങ്ക്ക് കൊടംപുളി കൃഷിയെ ക്കെ ഉണ്ടോ
കൃഷിയായിട്ടില്ല പക്ഷെ ഇങ്ങനെ അപ്പർത്തെ വീട്ടിലൊക്കെ എന്റെ ഇതുണ്ട് മരണ്ട്
ഓ അപ്പ അവരെങ്ങനെ ഒണക്ക്ന്നെ
അവരത് വീഴുമ്പ അതെല്ലാം പെറുക്കി പൊട്ടിച്ച് എന്താ എളക്കി ഇങ്ങനെ വെെലത്ത് വെച്ച് ഒണക്കി ഇപ്പൊ പിന്നെ മഴയല്ലേ
ഉം
ഒന്നും ചെയ്യ്ന്നില്ലാന്ന് തോനുന്നു പിന്നഅവരോട് നമ്മള് എന്ന്ട്ട് മേടിക്കും
ഞങ്ങള് ഇവടെ പൊകപ്പെരയുണ്ട് നമുക്ക്
ഏഹ്
അപ്പഅത് നമ്മള് പെറ്ക്കി കൊണ്ട് വന്ന് ഇവടെ നമുക്ക് ഒത്തിരി ഉണ്ട് എല്ലാ സ്ഥലത്തും തന്നെയുണ്ട് അപ്പം അത് പെറക്കി കൊണ്ടുവന്ന് പൊട്ടിച്ച് നല്ല പണിയുണ്ട് അത് നമ്മള് പൊളിച്ച് അത് പൊകപ്പെരേല് നമ്മളിങ്ങനാ നെ റ്റ്ട്ട ഇടണ്ട് നെറ്റിന്റെ മേല് ഇട്ടിട്ട് അടീല് വല്യ തടി എന്തെങ്കിലും വെച്ച് നമ്മള് തീയിടും അപ്പൊ പൊകഞ്ഞോണ്ടിരിക്കും അപൊകയാണ് ഇതിന് വേണ്ടത്
ആഹ്
അങ്ങനെ
ആഹ് ഇവിടാണെങ്കി ഇങ്ങനെ പിന്നെ പന്നീടെക്കെ ശല്ല്യാണ്
ആഹ് ഇവടീം അതെ ഞങ്ങക്ക് അതുകൊണ്ട് ക പ്പ കൃഷിയൊന്നും ചെയ്യാം പറ്റത്തില്ല അതുകൊണ്ട് ഭയങ്കര പന്നിശല്ല്യം ഉണ്ട് അവടെ ഇങ്ങനെ കൃഷി എന്താെന്നാ ഇള്ളെ എന്ത് കൃഷിയെക്കെയാ ഉള്ളത്
ഇപടെ പയറുണ്ട് പിന്നെ വാഴണ്ട്
ഉം
ചേന കപ്പ അങ്ങൻത്തെ കൊറെ കാര്യങ്ങളുണ്ട്
ആഹ് പയറ്ന്ന് വെച്ചാ അച്ചിങ്ങ പയറാണോ അച്ചിങ്ങ
ആഹ് പയറ്ന്ന് പറയുമ്പെ ഇങ്ങനെ മറ്റേ ഇതില്ലേ നമ്മള് ഇതിനകത്തൊക്കെ തോരനൊക്കെ വെക്കത്തില്ലേ ആഹ് ടൈപ്പ് പയറ് പയറ്
ആഹ് തോരം വെക്ക്ന്ന അച്ചിങ്ങാ പയറല്ലേ പറയ്ണ പച്ച
ആഹ് അതന്നെ അതന്നെ
അത് ഒത്തിരി കൃഷി ചെയ്തത്ണ്ടോ
ഒത്തിരിയില്ല ഈ എടക്ക് അമ്മ വെച്ച് അതിങ്ങനെ പിടിച്ച്ട്ട് അതീന്ന് ഇപ്പൊ കൊറച്ച് സ് കൊറച്ച് കിട്ടുന്നുണ്ട് ഇക്കാെരു കറി ഉണ്ടാക്കാനുള്ള രീതികാെക്കെ
പിന്നാ അവു നിങ്ങക്ക് കൃഷീന്ന് പറ്ഞ്ഞാ നെല്ല് കൃഷിയെക്കെ ഉണ്ടോ
നെല്ല് കൃഷിയൊന്നുല്യ അവ്ടുണ്ടോ നെല്ല് കൃഷി
ഇവടെ നെല്ല് കൃഷിയില്ല ഇവടെ മെെനായിട്ട് ഞങ്ങക്കുള്ളത് നെല്ല് കൃഷിയുണ്ട് ഞങ്ങൾക്കില്ല ചെല സ്ഥലത്തുണ്ട് പിന്നെ ഞങ്ങൾക്ക് മെെനായ്ട്ട്ള്ള കൃഷി കാപ്പി, കുരുമാെളക്, കൊക്കോ, ഏലം ജാതി, കൊടംപുളി അങ്ങനുള്ള കൃഷികളാണ് ഇവിടെ മെെനായിട്ട് വെര്ന്നേ
അപ്പൊ അതൊക്കെ എങ്ങന
അത് കാപ്പിയുടെ സീസണില് കാപ്പി അത് വേനല് സമയത്താ ഇപ്പോ കാപ്പിയുടെ സീസൺ കഴിഞ്ഞു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ ആവ്മ്പോഴേക്കും കാപ്പിയുടെ സീസൺ കഴിഞ്ഞു ഒണക്കി അത് കൊടുത്തു കാപ്പി കുരു
ഉം
പിന്നെ കുരുമുളകിൻ്റെ സീസണും കുരുമുളകും വെയിലുള്ള സമയത്താ അതും ആളെ നിർത്തി നമ്മള് പറപ്പിച്ചിട്ട് മെതിച്ച് നമ്മൾ തന്നെ മെതിക്കും മെതിച്ച് നമ്മള് വെയിലത്ത് വെച്ച് ഒരു മൂന്നൊണക്ക് വേണം മൂന്ന് നല്ലവണ്ണം ഒണക്കി നല്ല ഭംഗിയായിട്ട് പാറ്റി വൃത്തിയായിട്ട് ക അത് മാർക്കറ്റിൽ കൊടുക്കും.
അപ്പന്താ
അങ്ങനെയാണ് പിന്നെ കുരുമുളക് പിന്നെ കൊടം പുളീടെ സീസൺ മഴക്കാലത്താണ് അത് നമുക്ക് നല്ല മഴേടെ സമയത്താണ് കൊടും പുളി ഇണ്ടാവുന്നത്
അപ്പുറത്തെ വീട്ടുകാരൊന്നും മേടിക്കൂല്ല ഇങ്ങനെ വന്നിട്ട്
അത് നമുക്ക് ഇവിടെ എല്ലാവർക്കും തന്നെ ഉള്ളത് കൊണ്ട് ഇവിടങ്ങളിൽ എല്ലാ സ്ഥലത്തും കിട്ടും കൊടംപുളി അപ്പം വില കുറവായിരിക്കും നമുക്ക് റൈറ്റ് കുറവാ സീസൺ ആകുമ്പോ റേറ്റ് കുറവാ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇത്
ആ അത അതെ
അതുകൊണ്ട് അതിന് റേറ്റ് കുറവായിരിക്കും പിന്നെ കുരുമുളകിനൊക്കെ നമുക്ക് ഏകദേശം ഒരുമാതിരി റേറ്റ് ഉണ്ട് കാപ്പിക്കുരുവിന് സീസൺ ആവുമ്പ റൈറ്റ് കുറവാ
ഉം
പിന്നെ ഏലകൃഷിയുണ്ട്
ഏല കൃഷി അല്ലെ ആഹ കേൾക്കാ കേൾക്കാ പറഞ്ഞു
ആ ഏലകൃഷി ഏലക്കാ കണ്ടിട്ടുണ്ടോ
ഏലക്കാ ഇവിടങ്ങും ഞാനങ്ങനെ ഏലക്കാ കൃഷി കണ്ടിട്ടില്ല
നമുക്ക് ഏലംന്ന് പറയ്ന്നത് ഏലം നന്നായിട്ട് നോക്കണം ഈ കുരങ്ങൊക്കെ വന്ന് തിന്ന് നശിപ്പിക്കും അത്
അവിടെ കൊരങ്ങൊക്കെ ഉണ്ടല്ലേ ഇവിടെ കൊരങ്ങിന്റെ ശല്യം ഒന്നുല്ല
അവിടെ കുരങ്ങിന്റെ ശല്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കൊരങ്ങ് ചില സ്ഥലത്ത്ന്ന് ഒക്കെ ഒന്നും തിന്നാൻ കിട്ട കിട്ടാതെ ആവുമ്പൾ ഇത്ങ്ങൾ ചുമ്മാ വന്ന് തിന്നാനെല്ലാം ആകെ നശിപ്പിച്ചിട്ടിട്ട് പോവും
ഈ ഏലക്ക എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്
ഏലക്ക നമ്മൾ ഈ ഏലത്തിന്റെ തണ്ട് കൃഷി ചെയ്തിട്ട് അതിന്റെ ചോട്ടിലാ ഉണ്ടാവുന്നത് ഏലക്ക ചോട്ടിലാണ്ടാവ്ന്നേ
ഏഹ്
ചോട്ടിലുണ്ടാവുമ്പോ നമ്മളത് നമുക്ക് നല്ല പരിചരണം വേണം നല്ല വളം ചെയ്താലേ ഏലക്ക് കിട്ടത്തോള്ളൂ
കൊറെ കൃഷി ഉണ്ടല്ലോ
ആ കൃഷി അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഉണ്ട് പിന്നെ നമ്മൾ കോർച്ച് മൊളക് കൃഷി ചെയ്യുന്നുണ്ട് ഈ ഉണ്ടമുളക് ന്ന് പറയും ഉണ്ട മുളക് ഉം
ഉണ്ട മുളകാ ഓ മറ്റേ ഉണക്കിയിട്ട് ചോറിന്റെ കൂടെ ഒക്കെ തിന്ന്
ആ അത് അത് വേറെ ഇത് ഉണ്ടമുളകിന്റെ തന്നെ വേറൊരു കോടാലി മുളക്ന്ന് പറയും
ഓ
പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് അവിടെ ഫ്രൂട്ട്സൊക്കെയുണ്ടോ
ഇവിടെ അങ്ങനെ ഫ്രൂട്ട്സ് വലിയ കൃഷിയൊന്നുല്ല ഇങ്ങനെ ഒന്ന് രണ്ട് ഐറ്റം അത്രയൊക്കെള്ളൂ അപ്പം ഫ്രൂട്സ് എന്തൊക്കെയാ ഉള്ളേ
ഫ്രൂട്ട്സ് ഞങ്ങക്ക് റമ്പൂട്ട മെയിനായിട്ടുണ്ട് പറമ്പില്
ഏ
റാമ്പൂട്ടാൻ ഇതവണ നേർച്ചുണ്ടായിട്ടുണ്ട് ഒത്തിരി ബഡാണ് ബഡ്
ഓ ബെഡ്ഡണല്ലേ
റംമ്പൂട്ടാൻ പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു പേര പേരന്ന് പറഞ്ഞ സ്ട്രോബെറി പേര എന്ന് പറയും ചെറിയ പേരക്കാ കുഞ്ഞു പേരയ്ക്ക
ആഹാ ആ ഹാ ആഹ്
അത് ഉണ്ടായി വരുമ്പോ ചോക് ചോ ചോക ചോകാന്നിരിക്കും നല്ല റെഡ് കളറാ ചോകപ്പ് പേര അതിന്റെ ആ പേരക്കേടാ എല വ്യത്യാസൊണ്ട്
അതെന്താ
ഏഹ്
സാധാപെര പോലെല്ലല്ലേപ്പം
സാധാപേരക്കല്ല അല്ലാതുള്ള പേഏഹ് പേരയ്ക്ക നമുക്ക് എലെടെ ചെറിയ എലെയിരിക്കും അതിന് ആ എല വെത്യാസുണ്ട്
ടെഹ്
പിന്നെണ്ടാവാണെങ്കി അത് നെറച്ചങ്ങ്ണ്ടാവും
ഇവിടാകെ മറ്റേ പൈനാപ്പിളേള്ളൂ കടച്ചക്കെല്ല
ഓഹോ പൈനാപ്പിളാണോ
അതെള്ളൂ ഫ്രൂട്ട്സായിട്ട് റെംബൂട്ടാനുണ്ടായിരുന്നു പക്ഷെ
ഉം
ആഹ് മരോന്നെങ്കിൽ ഒണങ്ങിപ്പോയി
ആ റംമ്പൂട്ടാൻകൃഷി റമ്പൂട്ട ഞങ്ങക്ക് കൃഷിയല്ല നമ്മള്മേടിച്ച് വെ ച്ചതാണ് മൂന്നാലഞ്ച്മരവോണ്ട് നറച്ചുണ്ടായിട്ടുണ്ട് ഇത്തവണ
ഏഹ് പിന്നെമാങ്ങുണ്ട് ഇവിടെ ഇഷ്ടംപോലെ മാങ്ങ അതേള്ളൂ
എന്നാ ശെരി എന്ന ഓക്കെഓക്കെ
ആഹ് ശെരി ശെരി